ആഹ് എന്ത
ഓഹ് നല്ല വിശേഷം. ഇങ്ങളെന്താ വിശേഷം?
എന്താ സുഖം തന്നെ. എന്നാ ഫുഡൊക്കെ കഴിച്ചോ ആഹ് ആഹ് ഭക്ഷണൊക്കെ കഴിച്ചിട്ടിരിക്ക്യായിരുന്നു.
അതെല്ലേ ഓക്കേ. ഞാ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടീട്ട് വിളിച്ചതായിരുന്നു
എന്താ പറഞ്ഞോ
ഓക്കെ. ഇപ്പത്തെ ഒരു സ്ത്രീധന വ്യവസ്ഥയെ കുറിച്ച് ഇങ്ങളഭിപ്രായെന്താ? ഇപ്പൊ പണ്ടൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ഇ പ്പം അത് വല്ലാതെ ഒന്നും കാണപ്പെട്ണില്ല. അപ്പം മൊത്തത്തില് അതിനെ കുറിച്ചുള്ള നിങ്ങളൊരു കാഴ്ചപ്പാടെന്താ?
ഇപ്പഴ്ത്തെ സ്ത്രീധന വ്യവസ്ഥാന്ന് പർഞ്ഞാ ഇപ്പ സ്ത്രീധനം ചോദിക്കുന്നവർക്ക് പെണ്ണില്ലല്ലോ. ഇപ്പം സ്ത്രീധനാരും ചോദിക്കുന്നില്ലല്ലോ പക്ഷെ ഏത് ചോദി ക്കുന്നില്ലാന്ന് പർഞ്ഞാലും നമ്മളീ വാർത്തകളിൽ കാണുന്നത് മുഴുവൻ സ്ത്രീധനത്തിന്ന് ചൊല്ലീട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പെൺകുട്ടികൾ അനുഭവിക്കുന്നത്
ആഹ് അതെ
അപ്പോ സ്ത്രീധന സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണ്. അത് എന്നായാലും ഏത് കാലത്തായാലും പക്ഷെ ഇപ്പൊ എന്താന്ന് വെച് ച്ചാല് പണ്ട് കൊറേ പെൺകുട്ടികള് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ഈ സ്ത്രീധനത്തിന്റെ പേരിൽ അതുപോലെ നെറ ത്തിന്റെ പേരൊക്കെ പർഞ്ഞി ട്ട് ഇന്നത്തെ കാലത്ത് അതില്ല. ഇപ്പോ ആ നേരെ തിരിച്ച് ആൺകുട്ടികളാണാ കാര്യയത്തില് ബുദ്ധിമുട്ടനുഭവിക്കുന്നത്.
അതേല്ലെ. സ്ത്രീധനം വാങ്ങുന്നവർക്ക് ഇപ്പ പെണ്ണ് കിട്ടുന്നില്ലാന്ന് ല്ലെ
അതെ. സ്ത്രീധനം പോയിട്ട് അല്ലാതെ തന്നെ പെണ്ണ് കിട്ടുന്നില്ല ഇപ്പത്തെ പെൺകുട്ടികൾക്ക് പക്ഷെ ഭയങ്കര ഡിമേൻ്റാണ്. അവര് ഞാനിങ്ങനെ ശ്രദ്ധിക്കാറ്ണ്ട് ആഹ് അതെ. ഞാൻ പറയട്ടെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഈ പഠിക്കാത്ത കുട്ടികളും പഠിക്ക്ണ കുട്ടികളും തമ്മിലൊരു മാറ്റണ്ടാവൊല്ലോ
അതെ
ഇപ്പ ഇപ്പ എന്താന്നറിയോ എന്തു അറിയാത്ത പെൺകുട്ടികളാണെങ്കിലും പിന്നെ പഠി പ്പിക്കാൻ വിടണം എനിക്ക് ജോലി ന്നാ അവർക്കൊന്നും അറിയൂല അതാ രസം. ഇംഗ്ലീഷും ഇതൊന്നും നേരെ ചൊവ്വേ വായിക്കാനും ഏഴുതാനും കൂടി അറിയൂല്ല
ഹതെ
ഇന്നട്ട് പക്ഷെ അവർക്കും ജോലി കിട്ടുന്നൂണ്ട്
ആഹ്
അപ്പൊ ആ സ്ഥാപനത്തിന് നമ്മള ത്രക്ക് കണക്കിലെടുത്താ മതി. ഞാൻ അങ്ങനെ വിചാരിക്കാറ്ല്ലത്. കാരണം ഈ ഇംഗ്ലീഷ് ഒന്നും ശെ വായിക്കാനും എഴുതാനും അറിയാദേ ഒരാൾക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത്രയ്ക്കുള്ള പണികളെ അവർക്ക് അവിടെ വരുന്നുള്ളൂ പിന്നെ വ വാ ഈ നമ്മള് ഇങ്ങനെ നമ്മുടെ നാടില് പോലെ തൊള്ള സാമർഥ്യം എന്നൊക്കെ പറയും അതായത് വായനോട് കട്ട് പറഞ്ഞിട്ട് സമാർഥ് കാണിച്ച് അങ്ങനത്തെ ആളുകൾക്കൊക്കെ നടക്കും എന്തും എവിടെയും പിടിച്ച് നിക്കാൻ കഴിയുല്ല
ആഹ് ശരിയാണല്ലേ
എന്താ നിന്റെ അഭിപ്രായം സ്ത്രീധനത്തെ കുറിച്ച്
എന്റെ അഭിപ്രായം പറഞ്ഞാൽ സ്ത്രീധനം ഇപ്പോ നിയമപരമായിട്ട് തെറ്റാണ് ഏഹ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്ത്രീധനം വാങ്ങുന്നതും ചോദി ക്കുന്നതും എല്ലാം തെറ്റ് തന്നയാണ് കൊടുക്കുന്നതും ഓക്കെ എല്ലാം തെറ്റ് തന്നെയാണ് അതെ അങ്ങനെ ചോദ്യം നേർ ചോദിക്കുന്നവർക്ക് വേണ്ടിട്ട് നമുക്ക് നിയമപരമായിട്ട് നീങ്ങാനും പറ്റും
നീങ്ങാനും പറ്റും അതെ അതുപോലെ തന്നെ പല വീടുകളിലും ഇപ്പോ ഇപ്പോഴും സ്ത്രീധനത്തെ ചൊല്ലി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് പക്ഷെ നമ്മളൊന്നും അത് പുറത്തോ അറിയുന്നത് അവർ ആത്മഹത്യ ചെയ്തിട്ടോ അല്ലെങ്കി അവർ ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ടോ അല്ലെങ്കി അവ അത്രേ ആഹ് ഭർത്താവും ഫാമിലിയും ഉപദ്രവിച്ചതിന് ശേഷമൊക്കെയാണ് നമ്മള് അത് അറിയപ്പെടുന്നതള്ളൂ അതുവരെ അത് ആരും അറിയുന്നില്ല ഇനി അറിഞ്ഞാൽ തന്നെ വീ കാര് അത് സാാരില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന ആഹ് രീതിയിലാണ് കുട്ടികളെ പറഞ്ഞയക്കുന്നത് എന്നിട്ട് അവസാനം ആഹ് കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ട് പിന്നെ എന്റെ മോള് പോയി എന്ന് പറഞ്ഞ കരയുന്ന ആഹ് ഒരു ആഹ് ഒരു ഇതിനോടൊന്നും ഒരിക്കലും യോജി ക്കാൻ കഴിയില്ല കാരണം നല്ല രീതിൽ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അപ്പ അവര് അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാവരും അങ്ങനെ തൻ തന്നെയാണെന്ന് പറഞ്ഞ അങ്ങോട്ട് ആട്ടി വിടും അവരുടെ മാനക്കേട് ആലോചിച്ച് പിന്നീട് ആഹ് കുട്ടി അതിന്റെ ജീവൻ എടുത്തതിനു ശേഷം എന്റെ മോള് പോയി അവൻ പണ്ടേ അങ്ങനെ ആരുന്നു ആഹ് ഫാമിലി അങ്ങനെ ആയിരുന്നു അതിനോടൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയൂല എടുക്കേണ്ട സമയത്ത് എടു ക്കേണ്ട തീരുമാനം എടുത്താല് അങ്ങനെ ഒന്നും സംഭവിക്കൂലല്ലോ
അതെ അതെ ശരിയാണ് ഇപ്പൊ പെൺകുട്ടികൾക്കായാലും കുറെ ഡിമാൻഡുകൾ ഉണ്ടല്ലോ ഇപ്പം ഒരു ഒരു കല്യാണം കഴിക്കുമ്പോ തന്റെ ഭാവി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഒരു മുൻകൂട്ടി കണ്ട് അത് എങ്ങനെ ആയിരിക്കണം എന്നാണ് ഓരോ ഡിമാൻഡുകളൊക്കെ എന്താന്ന് നിങ്ങളുടെ അഭിപ്രായത്തില്
ആഹ് അങ്ങനെയൊണ്ട് ചില പെൺകുട്ടികളുണ്ട് ഞാൻ എപ്പഴും കാരണം ഇപ്പൊ റീലിലൂടെ ജീവിക്കുന്ന പെൺകുട്ടികളാണ് അധി റീലിൽ കണ്ടിട്ട് അങ്ങനെയാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന ചിലരുണ്ട് ഐഫോണിന് വേണ്ടിട്ട് കല്യാണം കഴിക്കുക അതൊക്കെ ത
അതെ
ജീവിതത്തെ കുറിച്ച് ഒരു ഒരു ഒരന്തോം കുന്തോം ഇല്ലാഞ്ഞിട്ടാണത് കാരണം ഒരഐഫോണുമേലല്ല ജീവിതം അല്ലെങ്കി കൊർച്ച് പൈസമ്മേല് മാത്രായിട്ടല്ല ജീവിതം ജീവിതം എന്ന് പർഞ്ഞാ രണ്ടു കൂട്ടര് ഒരുമിച്ച് ആഹ് സന്തോഷം അതൊരു വേറെ ആഹ് ഒര് വേറെ വൈപാണ് അങ്ങനെ പോണെ അല്ലാതെത് ഐഫോ ഐഫോൺ കിട്ടാഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞവര് ഒഴിവാക്കിയവർ എത്ര പേര്ണ്ട് പെൺകുട്ടികള് ഞാൻ എത്രയോ കേട്ടിട്ട്ണ്ട് അങ്ങനെ ഐഫോൺ കിട്ടല്ലാന്ന്ലാ പേരും പറഞ്ഞു അതൊക്കെ ഇപ്പൊ എന്താന്ന് വെച്ച പെക്കുട്ടികൾക്ക് കുറച്ച് ഡിമാൻഡ് ഇടന്ന് കാണുമ്പോ അവര് അത് മുതെലെട്ക്കാണ്
അതെ അതെ ഇപ്പോ പെൺകുട്ടികള് അങ്ങനെ കാണാറ്
അത്പോലെ തന്നെ ചെല പെൺകുട്ടികള് അത്യാവശ്യം പ്രായായിട്ടും ഒര് പത്തിരുപത്തൊന്ന് ഇരത്രണ്ട് വയസ്സായിട്ടും കല്യാണത്തിന് സമ്മതിക്കാതിരി വേറെ വേറൊരു റീസണുണ്ടാവില്ല അതാണ് രസം അല്ലെങ്കി പിന്നെ എന്തെങ്കിലു റീസണ് വേണം പഠി ക്കാന് പഠിപ്പ് ഏകദേശം ആയിട്ടുണ്ടാവും പറയട്ടെ പഠിപ്പ് ഏകദേശം ആയിട്ടുണ്ടാവും അവരെ ഇഞ്ഞി ഇപ്പം അവരെ കെട്ടിക്കൊണ്ടന്ന ഫാമിലിക്കാര് പഠിപ്പിക്കാന്ന് പർഞ്ഞിട്ട്ണ്ടാവും അത്രീം നല്ല രീതിയില്ള്ള ഫാമിലി നമ്മളിപ്പോ അത്രീം അന്വേഷ്ച്ച്ട്ടല്ലേ വിവാഹം നടത്തൊള്ളൂ അപ്പൊ അതൊക്കെ പർഞ്ഞിട്ടും ചെല പെൺകുട്ടികൾ സമ്മതിക്കില്ല ചെല ഞാനിപ്പ അടുത്തൊരു പെൺകുട്ടിയുടെ ഡിമാൻഡ് കേട്ടത് എന്താറിയോ അത് എന്താ അണുകുടുംബാണ് കൂട്ടുകുടുംബത്തേക്കേ അവള് പോവൊള്ളൂന്ന് അതൊക്കെ നമക്ക് ആര് കേട്ടാലും പൊട്ടിച്ചിരിച്ചു പോകും കാരണം ഇത്ര ഈ രീതിയ്ല്ള്ള മണ്ടത്തരം പറയുന്നവര്ണ്ടെന്ന് നമു ക്ക് മനസ്സിലാക്ക അപ്പൊ അതിന്ന് മനസ്സിലാക്കേണ്ട്യത് നമ്മള് എ ത്ര പഠിച്ചിട്ടും കാര്യല്ല ബുദ്ധി വിവരം വിവേകംന്നൊക്കെള്ളത് അത് ഓരോത്തര്ക്ക് അത് വേണം അത് ഇണ്ടാവേണ്ടതാണ് അതല്ലാതെ പഠിപ്പ്മല് ഇണ്ടാവുന്നതല്ലാ അതൊന്നും
പിന്നെ എന്താന്ന് വെച്ചാല് പല ആളുകളും കല്യാണം കഴിക്കുമ്പോ പഠിപ്പിക്കും പഠിപ്പിക്കുന്ന് പറയും പിന്നെ അത് പിന്നെ പഠിപ്പിക്കാതിരിക്കുന്ന ആൾകാരുണ്ട് അത് പേ ച്ചേനെ പല പെൺകുട്ടികളും കല്യാണത്തിന് അയക്കാതിം നിക്ക്ന്ന്ണ്ട് ഉം അങ്ങൻത്തെ സാഹചര്യങ്ങളും നമക്ക് കണ്ട് വെര്ന്ന്ണ്ട് പിന്നേന്ന് പറയാ നമ്മള് നമ്മള് കൺഫേർട്ട്ബിളായി നിക്കുമ്പളാണ് ഒരു വിവാഹത്തിന് നമ്മള് ഒരു അനുയോജ്യമായീന്ന് തോന്നുമ്പാണല്ലോ കഴിക്കേണ്ടത് അത് നമ്മള് പ്രായത്തിനെ നോക്കിയല്ലല്ലോ ചെയ്യേണ്ടത് എന്ത ഇയാൾടെ അഭിപ്രായത്തില്
ആഹ് ഞാൻ പറയട്ടെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ എന്താ ചെല ആള്കള് പഠിപ്പിക്കുന്ന് പർഞ്ഞിട്ട് പഠിപ്പിക്കാതെ നിക്ക്ന്നെന്ന് പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തില് ആ കാര്യത്തില് പേട്യാവേണ്ട കാരണം പഠിപ്പിക്കുന്ന് പർഞ്ഞാ പഠിപ്പിക്കും ഇല്ലെങ്കി ആ പെൺകുട്ടി ആ വീട്ടില് നിക്കൂല ഘട്ടത്തിലൊക്കേണെങ്കില് പിപ്പിക്കുന്ന് പർഞ്ഞ് വീട്ടിലോട്ട് കൊണ്ടോവും അവിടെ അടുക്കളയിലേട്ട് ഇടും പക്ഷെ അപ്പൊ നമ്മള് നമ്മളെ വീട്ടിലോട്ട് വര്ന്നില്ല കാരണം അത് നമു നമ്മള് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ വീട്ടില് പോയാല് അവരും അത് അങ്ങനൊക്കെ തന്നേണ് അങ്ങനൊക്കെ തന്നേ കല്യാണം കഴിഞ്ഞാ ആ രീതീല്ള്ള സംസാരാണ് വെരാ പക്ഷെ ഇപ്പഴത്തെ പെൺകുട്യാളെ ഐന് കിട്ടൂല പിന്നേന്ന് പർഞ്ഞാല് കംഫേർട്ടബിളായിട്ട്ള്ള ടൈമ്ന്ന് പറയുമ്പൊ നമ്മളൊരു ആഹ് പത്ത് ഇരുപത്തൊന്ന് വയസ്സ്ന്ന് പർഞ്ഞാ ഇപ്പയാണ് ചെറിയ വയസ്സായത് പക്ഷെ നമ്മടെ ടൈമിലൊക്കെ അത് വല്യാ വയസ്സായിരുന്നു പിന്നെ അതുല്ല കംഫർട്ടബിളാവില്ല നമുക്ക് നമ്മടെ വീട്ടില് നിക്കുന്നത് പോലെ വേറൊരു സ്ഥൽത്ത് നിക്കാൻ കയ്യൂല ഒരു പത്ത് മുപ്പത് വയസായിട്ട് കല്യാണം കഴിയാന്നൊക്കെ പറയുമ്പോ അത് ആഹ് എനിക്കതിനോട് യോചിക്കാൻ കഴിയുന്നില്ല
ആഹ് അതെ
ആഹ് അതെ അത് മോശം തന്നേണ് ഒര് ഇരുപത്തിരണ്ടില് മൂന്ന് ആ ഒരു ഏജില് കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുട്ടികളും മക്കളും വേണെന്നല്ല അവനവന്റെ പഠിപ്പും എല്ലാം കഴിഞ്ഞിട്ട് അല്ലടേ എന്റെ എന്റെ ഒരു ചിന്താഗതി മാത്രമാണ് ചിലവർക്ക് അതിനോട് ഒട്ടും യോജിപ്പുണ്ടാവില്ല കാരണം അവർ ഓരോരുത്തരുടെ ജീവിതം ഓരോരുത്തരല്ലേ തീരുമാനിക്കേണ്ടത്
അതെ
അപ്പോ അതിപ്പോ ഓരോരുത്തരെ ഇഷ്ട്ടാണ് ഞാന ഒരിത് പറയാം ഒരു ഇരത്തൊന്ന് ഇരുപത്രണ്ടാം വയസില് കല്യാണം കഴിഞ്ഞിട്ട് പിന്നേം പഠിക്കാലോ പഠിപ്പി നിക്കുന്ന ആളുകളു ആണിപ്പോൾ
അത് ശരിയാണ് പഠിപ്പിക്കുന്നൂരു ഉണ്ട്
അതെ ഏകദേശം ആൾക്കാാര് ഇപ്പോ പഠിപ്പിക്കുന്നവര് തന്നെയാണ്
അതേല്ലേ
നിങ്ങളെന്താ പഠിക്കാണ്പ്പൊ
അല്ലല്ല പഠിക്കുന്നില്ല വീട്ടിൽന്നെയാ
ഹൗസ് വൈഫാണോ
ഹൗസ് വൈഫ് ആയിട്ടില്ല
ഉം ഉം
കല്യാണൊന്നും കഴിച്ച് കഴിച്ചിട്ടില്ല
ഹൗസ് വൈഫ് ആവാൻ വേണ്ടിട്ട് പഠിക്കുന്നുണ്ടോ
അല്ല അല്ല അതു പഠിക്കുന്നില്ല
ആഹ് ശരി
ഇപ്പൊന്നും പഠിക്കുന്നില്ല അതെ ഇങ്ങനെയാണിപ്പൊ
പിന്നെവേറൊന്നാണ് ഇപ്പോത്തെ ഈ ഡിജിറ്റൽ യുഗം കുട്ടികളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ കാഴ്ചപാടില്
അവരിപ്പോം കാര്യയിട്ടില്ലത് ഫോൺ അഡിക്ഷൻ എല്ലാ കുട്ടികളും ഫോണിന് അടിക്റ്റാണല്ലോ
അതെ
അതിപ്പോ നമ്മള് എത്ര പിടിച്ച് വെച്ചിട്ടും കാര്യല്ല ഞാനിപ്പോ ആലോയിക്ക ന്റെ മക്ക ൾ ഫോണ് കാണൂല എന്റേത് പക്ഷെ എന്റേത് കാണാത്തതൊള്ളൂ
അല്ലാത്ത എല്ലാവരുടെ ഫോണും അവര് കാണും എന്റേത് കാണൂല ഞാന് ടുത്തെ തന്നെ ചിന്തിച്ചപ്പോ എന്റെ ഫോൺ കാണൂല പക്ഷെ ബാ വേറെ എവിടെക്കെ ഫോണുണ്ടോ അതിന്റെ അടുത്തൊക്കെ അവരുണ്ടാവും ആ ഫോൺ അഡിക്ഷൻന്ന് ആഹ്
വച്ചാലും അതിലേക്ക് തന്നെ കുട്ടികൾ എത്തിക്കൊണ്ടിക്കും
ആഹ് അതെ അതെ പിന്നെന്ന് പറഞ്ഞാല് ഫോണ് കിട്ടിയാൽ അവർക്ക് അവര് വേറൊന്നും അറിയുന്നില്ലല്ലോ ചുറ്റുള്ള കാര്യങ്ങളൊന്നും അവർ അറിയുന്നില്ല
ആഹ് അതെ അതെ ശരി യാണ് എന്താ ആളുകൾക്കിടയില് ബന്ധം കൊറയാണ് കുട്ടികൾ ഫോണുകളിലേക്ക് ഇങ്ങനെ കൂടുതല് പോകുമ്പോ
ആഹ് ബന്ധങ്ങൾ കുറയുന്നു ആഹ് പണ്ടത്തെ പോലെ അല്ലല്ലൊ ഇപ്പത്തെ കുട്ടികള് അവർക്ക് പല കളികളു അറിയില്ല
അതെ പണ്ട് ചക്രം ഓട്ടി നടന്നതും
അതെ നമുക്കൊക്കെ വൈകുന്നേരം എന്തെല്ലാം കളികൾ ഇണ്ടായിരുന്നു ഏ കൊത്തങ്കല്ല് അല്ലെങ്കിൽ എന്ത കക്ക ഇപ്പഴത്തെ കുട്ടികൾക്ക് എന്ത് കളിയാലെ
ഓക്കെ നയന്റീസിനൊക്കെ അങ്ങനത്തെ കൊറെേ കളികളൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടിട്ട്ണ്ട്
ആഹ് അതെ അതെ എനക്ക്ന്നെ ഓർമ്മയാണ് നമ്മള് രണ്ടുപേരൊക്കെ ഒരുമിച്ച് ആ കൊത്ത ങ്കല്ല് കളിച്ചതും കക്ക് കളിച്ചതൊക്കെ നമ്മളൊക്കെ അതൊക്കെരു കാലഘട്ടണല്ലോ
അതെല്ലെ നമ്മള് ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നല്ലേ
തെ അതെ അതെ
ഉം
അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു
കഴിഞ്ഞ് പോക്ന്നു അതെ എന്നാ എന്നാ ശരി ഞാന് കൊറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ
ആഹ് ഓക്കെ എന്നാ ശരി എന്നാ ഉമ്മാ